ഹലോ
എന്താ വർത്താനൊക്കെ പോണ്ടേ
എന്താ നല്ല വർത്താനം എന്നാ പരിപാടി ചോറൊക്കെ തിന്ന് കടന്നോ
എന്താ പരിപാടി ചോദിച്ച സ്കൂളും മെയിലുകളും കഴിഞ്ഞ് വന്നോ എവിടെ ഒന്ന് കടന്ന രണ്ട് മക്കളുടെ സ്കൂളി മീറ്റിങ്ങ് ഉണ്ട് അവിടെ മീറ്റിങ്ങില്ലേ
ഇല്ലല്ലേ ഞങ്ങളെ സ്കൂളൊന്നും പറഞ്ഞ കേട്ടില്ല ഞങ്ങടെ എച്ച് മ്മ് പോയപ്പം സ്കൂള് പറ്റോ ഉറങ്ങിയോന്നൊരു സംശയം
ആ ആ ഉറക്കം കുട്ടികൾക്ക് ബാധിക്കണണ്ടോ
ഉം
എടായിരുന്നു
അതോ ടീച്ചർമാർ ഉറങ്ങിന്നണ്ട് ആ ഇള ആഹ് ഇവിടെ മാടാറുണ്ട് ചങ്ങര സ്കൂള് എളയൂര് സ്കൂള് പെട്ടിയാത്ത സ്കൂളിനെയാണ് ഇളയൊരു സ്കൂള് അറിവ്
ആ അ ശരി
പിന്നെ എന്താന്നിട്ട് ചോറന്നോ
ഓ അതൊക്കെ കഴിച്ചോ
രണ്ടാണ സ്കൂള് ഒരു ദിവസായോ മീറ്റിങ്
ഓടി രാവിലെ പത്ത മണിിക്ക ഇറങ്ങണ ഞാന് രണ്ട് കാല്
ആര
ആഹ മത്താ അനബന് ചെറിയോ സ്കൂളത്തെ മീറ്റിംഗ തീർന്നത് ആഹ പക്ക പാരാട്ട് വ പറ്ററ്റക്ക പോയി കറയോ അവർക്കല്ല സൈാണ് പോണത്തെ ഞാനടെ ചാവനൂരറ്റം പോകുന്നുള്ളൂ കാര കുറമ്പ്രൂട്ടൊന്നും അറിയില്ലേ ഗൂഗളുംനോക്കി ഒക്കെയക്കെ പോയി ഞൻ അത്തി അങ്ങോട്ട് പോയപ്പോൊ ഒരു പതിനഞ്ച് മിനിറ്റ്ൊക്കെ ആയി അവിടുന്ന് ഇങ്ങോട്ട് പോന്നപ്പോ ഒരു ആറ് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി റൂട്ട് ക്ലിയർായി മറ്റേ പോയപ്പം പേടച്ച് പേടച്ച്പോയി
ഹാ എന്താ എന്നിട്ട് ചോറിന് അവിടെ ചെറുത അവിടെ
അതും പുതിയാപ്പ്ളയും വെലുതും ഉറങ്ങി മറ്റള സ്കൂളട്ടന്താണ് ചെയ്തണ മീറ്റിംഗ ആയോണ്ട്േ വല്ിയോള് സ്കൂളട്ട് വന്ന ചെയ്തണ് മീറ്റിംഗ ആയോണ്ട ഓക്ക്ു രണ്ട മണി
ആ ആ
അവിടെ പോലെ സ്കൂളൊക്കെ ഡിജി റ്റിലാക്കണേ സ്മാർട്ട് ക്ലാസ്റൂ ആ മൊത്തത്തില്ൽ ഏഴാം ക്ലാസ് വരെ തയിന്റെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ഫസ്റ്റത്തെ ആ അവക്ക് ക്ലാസ്സ്‌ മീറ്റിങ് ട്ടിയ മീറ്റിംഗ ക്ലാസ് പിറ്റിയ അല്ലേണോ
ആഹ ആഹ ഞാൻ അയിനൊന്ന് പോലെന്നെയല്ലേ ഈ സി മറ്റേ വീട്ടിയ
ത ആഹ
വെറുതനെ സമയങ്ങളെ ഉം
അപ്പൊ ജസ്റ്റോവിടെ തലട്ട് പോണ് ആ ഉറങ്ങണ ഞാ അവിടെ പൊറത്താണ ഓലിണ്ടോ മൂന്ന് ങ്ങള് വാതിൽ പൂട്ടിട്ട് കിടന്നു ഉറങ്ങിക്കാണ് ഞാൻ ഇടെ ചുറ്റോട്ടില ഇങ്ങനെ സോഫല്ല എ എന്താ പറഞ്ഞ
മുട്ടാൻ പോവണ്ടാ ണരും പറയാ
ആഹ ആദ്യസന് ഇവിടെ കിടക്കണ
ഏ ശേട
ഒന്ന് ചിക്കനും അടവമയും കുരിച്ച ക്കൻ കറി
പറുന്നോടത്തന്നെ ചിക്കൻല്ലാഞ്ഞപ്പൊ ഒരു കിതിീടാണ് കേക്കുമ്പം എൻ്റെ അവിടെ ഇന്ന് ചിക്കൻ ആയോണ്ട് ഉമ്മക്ക ഇവിടെ കിടക്കാ
ആ ഇമ്മടെ കാസിം ഉസ്താദിന്റെ വഹ്ള് കേൾക്ക
ആ അത് നല്ലതാ
അ പറയണക്ക കാണാം കറക്റ്റ് അല്ലേ
ഉ വീരുന്ന് പോവലൊന്നുംല്ലേ
ഉ എവിടക്ക് പോവാൻ
ഉം
വീട്ടക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒഴിവ് അപ്പം നിക്കലൊന്നില്ല മടങ്ങി വരും
ഏ നിക്കലൊക്കെ മാറ്റിയജീ
ഉം എങ്ങനെ മാറ്റാൻ ഇനിയിപ്പോ ഒരാൾക്ക് ഇണ്ടാവു മറ്റോക്ക് ഉണ്ടാവില്ല പിന്നെ മദ്രസ ഉണ്ടാവും
ആ എനിക്കിപ്പ രണ്ടാളായല്ലല്ലേ പോവാന്
ആ
ഉ പിന്നെ ഇന്നലത്തെ കളിയണ്ടോ ക കാണലില്ലേ
കളി കാണാം ടിവിയില് ചാനല് കേറ്റി അട്ത്ത ചാനൽ കേറ്റി ടിവിയില് വൈഫൈ എത്രായിട്ടും കണക്റ്റ് ആവണില്ല വൈഫൈ തീർന്ന വിചാതിനി വൈഫൈ ഇന്നലെ രാത്രി കേറ്റി ഒമ്പായിതരപ്പത്തിന്ന് എത്രായിട്ടും റിമോട്ട് വർക്ക് ആവണില്ല വൈഫൈ കണക്ഷൻ ടീവിമേക്ക് കിട്ടുന്നില്ല ഞങ്ങള് കാണാൻ വേണ്ടി ഇങ്ങനെ റംപില് നിക്കണി
ഹേ
അവസാനം ആങ്ങേന്റെ ഫോണില് കണ്ടു തീർത്ത്
ഇന്നലത്തെ കളി നല്ല നല്ല കളി തന്നല്ലേ പക്ഷെ ഞാൻ കണ്ടില്ലട്ടോ എല്ലാരും പറയണ കേട്ടതാ ഞാൻ
ഉം ഞമ്മളൊക്ക കളികാണ ടൈം പറഞ്ഞാല് ആ സ്കൂള് പോയി ടൈം തന്നെ ഇപ്പ നമ്മക്ക് അതിനൊരു മൂടില്ല പിന്നെ നമ്മളെ മാപ്പിളാർക്കും വേണം ആ ഒരു ഇത്
ഇല്ല
ഞാൻ കാണാലില്ല ഇവിടെ എല്ലാ-
ഏ എന്റെ പുതിയാപ്ല കാണാലില്ല
എവിടെ അയിന് അതിരന്നന്നില്ല ഞാൻ ചോദിച്ചു നിങ്ങള് എങ്ങനെ ഇങ്ങനെ ആയെ ചോദിച്ചു
ഏയ് അത് ശരി ഇവിടെ എന്റെ നിന്റെ പുതിയാപ്ല വിക്ക മൂന്നരക്ക് ഇനെ അലാറം വെച്ച് എണീച്ചും
ശബ്ദം ക്ലിയർ അല്ല
ഞാൻ പറയും എന്നാങ്ങൾക്ക് തഹജുദ് നിസ്കരിച്ചൂടെ എന്നും അലാറം വെച്ച് എണീച്ച മതിയല്ലാം പറയ് എന്താ രംഗന്നല്ലേ എണീച്ച
ഉ ഏ എന്റെ മൂന്നണിക്ക് അലാറം വെച്ച് പണിക്കോവും
ഇന്റെ ഇതൊക്കെയാ ഒരു ദിവസം ഞാൻ ബ്രസീലിന്റെ കളി മൂന്നരക്കേല്ല അന്ന് ഞാൻ എണീച്ചിനു ഇന്ന വിളിച്ച് ഒണത്തി ഞാൻ എണീറ്റ് ഹാഫ് ടൈം ആയപ്പം ഞാൻ കെടന്നൊറങ്ങി ഇത് ആ- ഉറക്കം പിന്നെ ഞാൻ രണ്ടു ദിവസം ഉറങ്ങി തീർക്കണേ പോയിണ്ടെക്ക്പിന്നെ നിക്കായില്ല
ആ അതില്ല
പക്ഷെ നേരത്തെ കളി കുഞ്ഞാളി കണ്ടീ ഞാൻ കണ്ടില്ലേ ഞാൻ ഉറങ്ങിപ്പോയി
ആഹ് അത് ശരി എനിക്കും അങ്ങനെ തന്നെ ഇപ്പൊ ഒരു വല്യയൊരു കമ്പംല്ല എല്ലാരും പറയണ കേൾക്കുമ്പോ ഇങ്ങനെ
ഇഹ് ഞാൻ അന്നൊന് കണ്ടില്ലലോടി ആ കല്യാണത്തിന്റെ മുന്നേ ഈ കളിന്റെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയില്ല
ച്ച് പത്താം ക്ലാസ്സിലൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടരുന്നു മുർഷിദാ ഓള് കളിന്റെ തീരാന്തത്തി-
ആഹ്
അപ്പൊ ഇന്ന ഓള ഒരു പൂതിക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോക്കി ടി വി ഉണ്ടേയിരുന്നല്ലോന്ന് അഡിക്റ്റ് ആവോ ഞാൻ റൊണാൾഡോന്റെ- മിസ് ഇന്ത്യാ റൊണാൾഡോ അന്നൊക്കെ
റൊണാൾഡോനൊക്കെ എനിക്ക്പ്പോളാ തിരിയാൻ തുടങ്ങിയ-
അവനോക്കെ റിട്ടേർഡ് ആവാൻ- വിരമിക്കാൻ നിർത്തി ഇഷ്ടപ്പെട്ട് വന്നപ്പോ തന്നെ ആഹ മെസിന്റെ-
ഉം ഗോള് തരാ അഞ്ച് സീറോ അല്ലേ ഇന്നലത്തെ കളിയൊക്കെ അതിന്റെ ഗോളൊക്കെ അടിപൊളി ഗോളാ
ഉം എത്ര രാജ്യങ്ങളാ കളിയാണ് നാപ്പത്തി
ആണ്
അവര് സംഭവം തന്നെല്ലേ വേൾഡ് കപ്പ്ണല്ലോ ജ് ഒന്ന് ആലോചിച്ചു നോക്കിയേ വേൾഡ് കപ്പാണ്
നൂറ്റി നാല്പ്പത്തിമൂന്ന് രാജ്യങ്ങളൾണ്ടായിട്ടും ഏറ്റവും വലിയ കളിയായിപ്പം ഈ പ്രാവശ്യത്തെ കാളി നൂറ്റിനാല്പ്പത്തിയെട്ട് രാജ്യങ്ങൾ തമ്മിൽ കഴിഞ്ഞ പ്രാവശ്യം നാപ്പത്
ഉണ്ടോന്നുണ്ട്
ഉം നമ്മളടെ ഇന്ത്യ മാത്രമില്ല ഇന്ത്യന്റെ കളിക്കാര് മൊത്തം എല്ലാരും എടുത്തണം
ആഹ്
നമ്മള് ഇന്ത്യക്കാരാണ് എന്
എത്രയും കോടി ആൾക്കാരുണ്ട് എത്രോ മില്യൺ ആൾക്കാരുണ്ട് എന്നിട്ട് കളിക്കാന് എന്നാ നമ്മള് മലപ്പുറത്തൊക്കെ റബ്ബേ ഫുട്ബോളിന്റെ ആധ ആരാധകര് കുറച്ച് ഏ
അത് ഞമ്മള അവിടുത്തെ ടീമ അംഗങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളും വിലക്ക് വാങ്ങി ല്ലേ ഓലക്ക്‌ ഓര് കളിച്ചാണ് നമ്മൾത്തെ ബൂട്ട്ട്ട് കളിച്ച് കളിക്കാൻ പറ്റൂല ണ്ടോ എങ്ങനെയായിനി ഒരുക്കണ്ടേന്നല്ലോ
ഉം എനിക്കാ ഒന്നും അറിയില്ല
അങ്ങനെ എന്തോ പറഞ്ഞണ്ടായിരുന് എന്താ ബൂട്ട് ഊരിവച്ച് കളിച്ചണംന്നോ
അത് ഇത്ത അങ്ങനെ ഓ ഒരൊക്കെ ബൂട്ടിട്ട് തന്നെയാണല്ലോ കളിച്ചത്
അത് നമ്മളെ ഇന്ത്യക്കാർക്ക് എന്തോരിത്
ഉം അങ്ങനെയാണെങ്കി നടക്കൂല അപ്പൊ പിന്നെ കളിച്ചാ അതൊക്കെനല്ലു
ഉം ഉം
ഉം എന്നാലും അങ്ങനക്കെ
പിന്നെ ചോറ് കഴിച്ചോത്
ഒന്ന് കുട്ടിന്റെ കൂടെ കിടന്ന് ഞാൻ കുറച്ച് നേരം അയില് ഞാന് അറിയാതെ ഉറങ്ങി പോയി അതില് എങ്ങനെയോ ഒന്ന് ഉണന്നതാ അപ്പൊ പിന്നെ ഇങ്ങ് എണി അപ്പൊ എടുത്തോട്ട് ഇങ്ങനെ പിന്നയിന നിനക്ക് മെസ്സേജ് അയച്ചു പിന്നെ വേറെ എന്തൊക്കെ
അല്ലെ കുട്ടികളെ അങ്ങനെ ഉറക്കാൻ നേരത്ത് നമ്മുക്കൊരു പ്രത്യേക തരം ഒരു ഉറക്ക് വരും
ആടീ പിന്നെ ഫോണ്ക്കൊക്കിയ ഞാൻ വേം ഉറങ്ങും ചെയ്യും എന്താന്ന അറിയില്ല ഫോണിന്റെ കച്ചിണ്ടെന്നാ ഞാൻ വേം ഒറങ്ങും
സുഖാണല്ലോ
ഉം നല്ല സുഖാ
ഉം
ഇന്നാ ആയിക്കോട്ടെന്നാ ഇന്നാ ശരി ഉം ഓക്കെ ഉ